അലോ ആ ന്താപ്പാട്
സുഖണ്
ചോറയ് ചോ
എന്താ പരിപാടി ഇപ്പോ വേൾഡ് കപ്പ് ഒക്കെല്ലേ.
ഇന്നപ്പോ ഇന്നപ്പോ വല്യ കളിയിന്റെനാളെ അർജന്റിന്റെ കളിണ്ട്‌ ആ അയ്ന്നുല്ല
അർജന്റീന കളിമാത്ര ണോ അതൊ മൊത്തത്തിൽ കാണല്ണ്ടോ.
മൊത്തത്തിൽ കാണലിണ്ട് നല്ലകളികളൊക്കെ ഒറക്ക് മിസ ക ആണെങ്കിൽ പിന്നെ വല്ലാതെരിക്കിലില്ല. ഒക്കൊര് പ്രശ്നാണ്. റടി ആയില്ല ല ഞാനെ സ്പെയ്ൻ
ഏഹ്. ആഹ് ആഹ് ഞാന് ഇന്റെയൊരു നേരത്തെ ഒരു കൂട്ടുകാരന് ഇണ്ടേന്യു അപ്പൊ ഓൻക്ക് ഞാൻ വിളിച്ചപ്പോ. ഓനും പറഞ്ഞത് സ്പെയിനാന്നാ ഞാൻ അർജന്റീനയാണ്.
ആഇ ഹ
ഹഹ അതെ അതെ. അതെയതെ. ഫിഫ അത് ഞമ്മള് എതിരാ എ എതിരാളികളേം നമ്മുക്ക് ചർത്താണ്
എതിരാളികൽ ആരും അത് ഒരു പരസമായരഹസ്യാണ്.
ആഹാ അതെ.
ഒ
ഏഹ് എങ്ങനെനോക്കിയാലും അവിടെ ഫിഫ് പോയി ആണെങ്കിലും അവിടെ ഒരു കളി ഇണ്ട് ആൾക്ക് ടീമിനും.
ആ അയാക്ക് കളിണ്ട് ടീമ് എ ടീമ് ആ റീയിൽ കണ്ടജി. അലേൽ ഞാൻ അയ ച്ച് തരണ്ട്ട്ടോ അത് കയിഞ്ഞിട്ട്.
ച്ചൊ ചൊവ്ട്ടെണെ ഫൗൾക്കണേ
എല്ലാ അർജന്റീനക്ക് ഇപ്പോ ഇവിടെ കൊണ്ടോട്ടി സ്കൂൾ ടീം എടവണ്ണ സ്കൂൾ ടീം ഇനികൊറ റച്ചുംകൂടികയ്ഞ്ഞ ഓർക്കെന്ത്‌ ഏ മറ്റേ മലപ്പുറം സ്ക്കൂൾ ടീം അതിപ്പോ സ്ക്കൂൾ ടീം തമ്മിൽള്ള കളിയാണ്. ശരിയാണ് അയാള് പറഞ്ഞേ ആ വോയിസ് കെട്ടില്ല കോമടി വോയിസ്‌ണ്ട്‌ തൊക്കെ പറഞ്ഞ കൊറെക്കെ ഫുൾ കറക്റ്റാണ്. അർജൻ റ്റീംപറഞാരി ഇപ്പ വല്യാ ടീമായിട്ട് ഒര് ഗ്രൂപ്പില് അല്ലാ വല്യ ടീമിണ്ടാവും പക്ഷെ ഇവരതിൽ ആരുണ്ടാകും
വല്യേ..
അയിന് ക്വാട്ടർക്ക് എത്തിയാല് കൊട്രർ എത്ത്ണവരെ ആരുല്ല
അലനിപ്പോ വല്യ ടീം വന്നാലും. പേടില്യാന്നാണ് യഥാർത്ഥത്തില്
അയ്ന്താറിയൊ ഇപ്പൊ പ്രശ്നന്താറിയൊ ആ ഇപ്പൊ പ്രശ്നംണ്ടാവൂല്ല പക്ഷെ എന്താറിയോ വല്യ ടീം വരുമ്പോ പിന്നെ ആ പ്ലെൻ പാളും ഇവര് ബ്രസീലായിട്ട് കളിച്ചാല പിന്നെ പെനാൾട്ടി ആയെനെശം ഓല് ജയിച്ചും. അഹ്സ
പെനാൾട്ടി ആയാലും ഫ്രീ കിക്കായാലും. ഞമ്മളൊ ഒരു കുന്തമൻ അവിടെ മെസ്സി എന്ന കുന്തമനെ അവിടെ നിർത്തി വെച്ചിണ്. ഫ്രീകിക്കാണെകിലും കയിഞ്ഞ കയിഞ്ഞ ഫ്രീകിക്കണ്ടീല്യേനൊ കഴിഞ്ഞകളിയല്ല അയ്ന്റെ മുനത്തെ തളി അല്ലെ ആര് ആഹ് എന്നെ മൂന്നാമത് ബോളിട്ടെ
അത് വളരെ സുഖായിട്ട് അടെ ഗോളിയങ്ങ് നിന്നൊടുത്ത്.
അത് നിന്ന് ഗോളി നിന്ന് കൊടുത്തല്ല. അപ്പ പവരൊണ്ട് ഗോളിക്ക് എത്തപ്പോ ചെയ്യാ ആ പെട്ടെന്നുള്ള ആഹ് വരവും
ല്ല ഗോളല്ലേ ഗോളല്ല ശീത് ഗോളാ
ഹ്യൂമ്
മുന്നേ അടിച്ചേണല്ലോ ഒന്നൂടി അത് അയിലെറങ്ങി
അതായത് ആഹ് ഫസ്റ്റ് ഫസ്റ്റ് അതപ്പോ അപ്പൊ ഇറങ്ങീനോ. ആള് ഇറങ്ങിനില്ലേ
ഏഹ് ഇല്ലല്ലല്ല
ഒന്നാമത്തെ ആഫ്രിക്കക്കും അടിപൊളിയായിരുന്നു ഏതായാലും
ക്കാണേ കൊ കൊണ്ടോട്ടി സ്കൂൾ ടീം എടവണ്ണ സ്കൂൾ ടീം അല്ലേ അത്രേള്ളൂ അത്ര വിചാരിച്ചിള്ളൂ.
എതിരാളികൾക്കൊരു അർജന്റീന ടീമിനെ അങ്ങനെ തൊള്ള കൊണ്ട് പറഞ്ഞാണ്ട് തോൽപ്പിക്കാന്ന് പക്ഷെ കളി കൊണ്ടേഞ്ഞി ഇണ്ടാവല്ലോ വരാൻ അവര് ഫൈനൽ ഡേക്കൊണ്ടല്ലോ
ഓഹ് ഫൈനല് വരെ കാത്ത്കണം ഇങ്ങക് നല്ലൊരു ടീം ആട്ടെ അത് മറ്റേ സ്കൂൾ ടീം അല്ലേ
ഉം പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനെ കളിയൊക്കെ ഇങ്ങനെ കാണല് ക്ലബ്ബില് പോയി
കളിയതാ ക്ലബ്ബിലൊന്നുല്ല ഒൺലി ഫോൺ. ഫോണി നെറ്റിണ്ട് വൈഫൈ ഇണ്ടല്ലപ്പം ലൈവ് എടുക്കും
അങ്ങനെ
അത് നടക്കൂല്ല.
യ ആഹ് രാത്രിക്കിവുമ്പോ പലപ്പോഴും ക്ലബ്ബ് പോകണ ബുദ്ധിമുട്ടാവുല്ലേ.
രാത്രി ക്ലബ്ബ് പോവലെനെല്ല ക്ലബ് ഒച്ചപ്പാടും ബഹളോം പിന്നവരെ കാണാനും പറ്റൂല ചിലപ്പോ.
ഉം
ഫിഫ എൻട്രി വരെ കേൾക്കണം.
ആഹ്
ഒച്ചപ്പാടൊക്കാണ് കാലില് കുറവും ഒച്ചപ്പാട് ഇടേക്കാല്
മ് മ് ഏതായാലും നമുക്കിങ്ങനെ കാത്തിരിക്കാൻ എന്താണ് അവസ്ഥകള് കാരണം. ഇപ്പൊ വലിയ വലിയ ടീമുകളൊക്കെ കളിച്ച് അതിപ്പോ നമ്മുക്കറിയാലോ. അയില് വലിയ ചില ടീമിനൊക്കെ ഭയങ്കര പരാജയം നേരിടേണ്ടി വന്നു നമ്മൾ വിചാരിക്കാത്ത പല ടീമും അല്ല കളിക ച്ചിണ്ട്.
ഉം
പോ ഞമ്മളെന്താ അതായത് മറ്റേ ഞമ്മള് വിചാരിക്കാത കളിക്ക ഇപ്പോ ഈ ജപ്പാന് അതേപോലെ ജപ്പാനൊക്കെ പുടിച്ച് നിർത്തിണ്ടല്ലോ അപ്പൊ ഈ ഇന്നലെ ഇംഗ്ലണ്ട് ആയിട്ട് കളി ഏതായ്നിഇണ്ടയ്ന്യത്
ഓങ്കോ
ആഹ് ഓങ്കോ ഡി ആറോ ആഹ് ഓല് ഇരുപത്തേഴ് പക്ഷ പത്ത് ഇരുപത്തഞ്ച് മിനിറ്റോളം പുടിച്ചു നിന്നേണ് അതായത് ഹാഫ് ടൈം വരെ ഓലെട്തന്നെ ഈ പന്ത് ഇംഗ്ലണ്ടിങ്ങനെ ഒരു നോക്കൂത്തി പോലൊയിട്ട്ന്നില്ലണ്ടേ
വരു വേൾഡ്ക്ലാസ് പ്ലേഴസ്ണ്ട് കളിയ
എല്ലാരും ഇങ്ങനെ ഇതാക്കിയാണ്ട് നിക്കുവാണ് ഇപ്പൊ കരണം ഏതാ ജയിക്ക ഇപ്പൊ പോർച്ചുഗലൊക്കെ വലിയൊരു ടീംന്ന് ഇപ്പോ നമ്മളൊരു തിലേ അര്ജന്റീന
പേപ്പറിന് ടീമ് ആണ് എല്ലാരും പക്ഷെ കളി ഇപ്പോ ഉള്ളിലില്ല ആരുടുത്തും കളി കളിക്കണ കാര്യത്തിലില്ല
അതെ എന്നാ അതൊക്കെ ഒരു ഒരു കളിയൊക്കെ ആകെ ഒരു മന്ദഗതിയിലാണ് എന്നാലും ചില ടീമുകള് നമ്മള് വിചാരിക്കാത്ത രീതിയിലല്ലോ കളിക്കു ന്നു ണ്ട്
ഉം
പിന്നെ നമ്മള് വല്ല്യോ രു സംഭവാ യി കാണുന്ന ടീമുകളും അതായത് നമ്മള് വലിയ സംഭവായിട്ട് ഇപ്പോ നമ്മള് ഈ കേരളത്തിലൊക്കെ നമ്മള് വല്യ ആവേശം കൊടുക്കണ വലിയ വലിയ ടീം രൊക്കെണ്ടാവും പക്ഷെ ഓലൊന്നും ഇപ്പം അത്ര കണ്ട് വലിയൊരു കളി കളിച്ചണില്ല എന്നാണ് ഇതിന് മുമ്പൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അത് നല്ല കളി കളിച്ചിരുന്നു ഇപ്പൊ ആൾക്കാരില്ല
ആഹ് ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം ഇപ്പം നല്ലൊരു കളി വന്നണെക്കണേ ബ്രസീലും ജപ്പാനും നല്ലെ കണ്ടെടുക്കാൻ പറ്റിയൊരു കളിയാണ് അടക്കൂല പിന്നെ ഇപ്പോ ആഹ് നെതർലാൻഡ്സും മോറോക്കെ യാ കൊഴപ്പം ഇല്ലാത്ത കളി ആയിരിക്കും അർജൻ സത്യം പറയാ ആഹ് ഞാൻപ്പൊ അർജന്റീനന്റെ ഒഓസ്റ്റ ഒസ്റ്റൻല്ല പക്ഷെ അർജന്റീനന്റെ കളിയിലെ എന്താ പറയാ ഭയങ്കര സ്ലോ ബിൽഡപ്പ് സ്ലോ കളിയാണ് ബോ ളടിച്ചു ക്ഷെ കാണ ത്രില്ലില്ലല്ലോ കാരണം എതിരാളി ഒ ള്ള സ്കൂൾ ടീം ഓറ്റ ഒന്നും കാട്ടാരിക്കില്ല
ഉം ഉം അതെ
സ്‌ലോ കളിയാണ് ബ്രസീലിന്റെ കളി കുറെ കാലം മുന്നേ കൊറച്ച് കാലം മുന്നേ വരെസ്‌ലോ വരാഞ്ചാൻസ് ബ്രസീലിനെ കളി സ്പീഡായി തോന്നി കാരണം ജപ്പാനൊക്കെ കളിച്ചത് ഇപ്പൊ ഈ പോർച്ചുഗലിന്റെ ഇപ്പൊ ആരലൈ സ് വന്നപ്പൊ പോർച്ചുഗല് എന്താ വെച്ചാല്ഇപ്പൊ ഈ വേൾഡ് ക്ലാസ് പ്രസ റൂണോ ബിനാലെ വീട്ടിന്ന് ന ക്കെ ണ്ടായിപ്പോ പന്തും നിനക്ക് എത്തില്ല പന്ത് എത്തിച്ച് കൊടുക്കാൻ കഴിയുന്നില്ലാരിക്കും സ്പീഡി സ്പീഡി
ഓ റൊണാൾഡോ റൊ റൊണാൾഡോക്ക് പന്ത് കിട്ടണില്ലാഞ്ഞാണ്ട് കുറേ പ്രശ്നങ്ങളും
അത് ഉള്ളത് തന്നെയല്ലേ ആർക്കും പന്ത് കിട്ടണില്ല ഒന്നാത്ത് അങ്ങനല്ല ബാക്കിൽ ഇങ്ങനൊരു കളിച്ചു പന്ത് മിസ്സാ വും
ആഹ് അതെ പിന്നെ കൊടുക്കല് പന്ത് പാസ് കിട്ടണില്ല പാസ് എടുക്കണില്ലന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് അങ്ങനെയും കുറേ പ്രശ്നങ്ങള് പക്ഷെ കൊടുത്ത പാസ്സണെങ്കി വലിയൊരു ഇത എടുക്കണില്ലല്ലോ അടിച്ചു കൊടുത്ത പ്പൊ ആ പാസ് - അതാണ്ട് അടിക്കാണുമില്ല അതും പ്രശ്നാണ്
എരിക്ക് വെച്ചെടുത്തണം
ഉം
മറ്റേ ചെറിയ ടീമുകളൊക്കെ ആകുമ്പോ ഓര്ന്ന് വച്ചാല് ഓർക്ക് ഇപ്പൊ ഒന്നും നഷ്ടപ്പെടാനില്ല ഓര് എതിട്ട് കളിച്ചിട്ടുണ്ട് ഓര് ഒന്നും നോക്കാതെ നല്ല കളിയും കളിക്കുണ്ട് ഇന്നി പ്പൊ പോർച്ചുകളുടെ കളി കണ്ട് ഇന്ന് ഇപ്പൊ രാവിലെ കുറച്ച് കണ്ട് ഓര് ഒരു രസമില്ല പിന്നെ ഈ ഫൂ ണോ ണെ വരെ ഒന്ന് കേറ്റി കേറ്റാത്തരെയൊക്ക ഒന്ന് കേറ്റി പോർച്ചുഗിൽ വരുന്ന് പറഞ്ഞപ്പൊ അല്ല നിർത്തണം അ തായിരിക്കും നല്ലത് ല്ലേ ഇപ്പൊ ന്നുഇ ല്ല പന്ത് ഒക്കെ ഇട്ടു കൊടുത്താലെ ഉണ്ടാവുന്നു പന്ത എത്തണേ ഇല്ല ഇത് ചെറിയ ചെക്കന്മാര് എത്തിയപ്പഴാണ് കളി സ്പീഡായി തുടങ്ങിയ
ള്ള കളിക്കാരൻ ആണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ആ മെസ്സി ഇപ്പോഴും ഒരു പവറിൽ കളിക്കും ണ്ടാ ണ് അതായത്
അത്ണ്ട് മെസ്സിക്ക് പവർ ഉണ്ട് മെസ്സിക്ക് ടീമും ഒ ണ്ട്
കാൽമേൽ കിട്ടിയാലൊരു അ ഓര്കൊണ്ടവൂല ആ ഒരു പഴയ രീതി ഇപ്പോളും ഇണ്ട് റയാ നല്ല ഫോമിലാണ് ആള്ന്നാണ് മനസിലക്കി ഇടുക്കണുന്നത് ഇപ്പൊ ഈ റോണാഡോനെ ഒകെ വെച്ച് നോക്കുമ്പളെ
അതെ റൊണാൾഡോക്ക് ഡ്രിപിളിങ് ഒന്നും ഇല്ല അപ്പൊ കഴിഞ്ഞക്കണ് ഇപ്പൊ ഒരു അഞ്ചാറ് കൊല്ലായി കഴിഞ്ഞിട്ട് വെടി കയിഞ്ഞ്ക്ക്‌ണ്. ആഹ വെറുതെ ഇങ്ങനെ ഇപ്പൊ ഒരു കപ്പ്ട്ടാൻ നിക്കാണ് യൂറോപ്പിലല്ല യുണൈറ്റ് കുറ്റടിയലും തന്നെ എന്താ വച്ചാല് ഒന്നാമതത്ത് ഓടികളിച്ചൂല. അനങ്ങനെ അല്ലെ ഒരാളെ മാർക്ക് ചെയ്തല്ലേ അയാള് ഓലെ മറി കടന്ന പിന്നെ ഒരാള് എക്സ്ട്രാ പണിയും കൂടി ടീം ഏറ്റ് എടുക്കും വലിയ ഒരു അടിയ നെക്സ്റ്റ് പിന്നെയും കുറച്ചക്കെ ഇങ്ങനെ ന്തേയ്യും പ്രഷറിങ്ണ്ട്
അതെ ഒ ആൾക്കാര്പ്പോ നമ്മൾ നോക്കായാണെങ്കിൽ നമുക്ക് മനസ്സിലാവും
ഇറങ്ങി വരും
ആഗ്രഹിക്കുന്നഒരു ഉം എല്ലാരും ആഗ്രഹിക്കണ എന്താ വെച്ചാല് ഒന്നെങ്കിപ്പോ മെസ്സി മെസ്സി കപ്പ് അടിക്കാന്ന്ള്ള അത് കഴിഞ്ഞൊല്ലാം എന്തായാലും കഴിഞ്ഞ സീസണില് കിട്ടി ഇപ്രാവശ്യം നെയ്മർ, അല്ലെങ്കില് റൊണാൾഡോ, ഇവരൊക്കെ ഏതായാലും വിരമിക്കാനുള്ള ഒരു സമയമാണല്ലോ? ഇവൽഒകെ ഒരു കപ്പ് എടുക്കാന്ന് വി
ഇങ്ങനെ പോയാല്
ഉം ഉം ചെ
ഫ്രാൻസിന്റെ കളി നോക്കിയ കഴിഞ്ഞകൊല്ലത്തെ ഫാൻസല്ല ഇപ്രാവശ്യം
ആഗ്രഹം ഉണ്ടാവുമല്ലോ ആക്ക് നമ്മളെ ഒരു ജനറേഷനൊക്കെ.
എല്ലാർക്കും ആഗ്രഹണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചാലെ ഫ്രാൻസിന് പൊട്ടു വലിയ അത്ഭുതങ്ങളാണ് ഒലെ കളി കണ്ട്ണോയ്യ്
നിർത്തി പൊരിക്കാണ് ഓരോര്ത്തേരെ കൊട്ക്ക്‌ണില്ല സ്പെയിനില് ഇപ്പോ യമാല് മാത്രം ഉള്ളൂ നിക്ക അങ്ങനെയൊക്കെ കളിക്കിണെ പക്ഷെ
ഉം
ഇൽ ഒളീസ ഉണ്ട് ഡംൽ ഉണ്ട് എപാ ഒകെ പായുന്നൊർ ആണ് ഒരു ഒരു നിമിഷം തെ റ്റിയ ഓര് മുന്നിക്കെത്തും പിന്നെ ഗോണിക്ക് ഒരു കാൽമേൽ ആണില്ലള്ള ഇരുന്നതിൽ നല്ല കളിക്കും എംമ്പാപ്പക്ക്‌ ഒക്കെ കൊറേ ചാൻസ് കിട്ടീന്ന് ഈ കളിക്ക് രണ്ട്ണം അടിച്ചുന്നേ ഒള്ളു
കാരണം വേറൊരു കാര്യമുണ്ട് എമ്പാപ്പയൊക്കെ. ആ അതാണ് എംപാപ്പക്ക് ഇ പോ മെസ്സി കഴിഞ്ഞാൽ ഇപ്പ എമ്പാപ്പയല്ലേ ഏറ്റവും കൂടു
അത്ഇപ്പൊ പൊട്ടും ഇതിൽ തന്നെ പൊട്ടും
ആഹ അന്നെ അ ഒരു ഇതൊക്കെ ഇണ്ടാവേ ഉള്ളില് അപ്പോ കിട്ടണം കാരണം മേസിക്ക് ഇഞ്ഇപ്പോ ഇല്ല്യ കഴിഞ്ഞാല് ഇങ്ങനെപോവും എംമ്പാപ്പന്റെ പ്രായം നോക്കുമ്പോ ഇഞ്ഞൊണ്ട് ഒരുപാട് ആ അല്ലേ
എന്താണ്
എങ്ങനെ
നമ്മക്ക് ന്നാ വെച്ചാലോ ടൈം ആയി
ആ ടൈം ഏകദേശയില്ലേ അപ്പ ഏതായാലും നമ്മൾ ഇതുവരെ ലോക ക കപ്പിന്റെ വിശേഷങ്ങളെ കുറിച്ചായിരുന്നു സഹകരിച്ച സുഹൃത്തിന് ഒരുപാട് നന്ദി ഏർ ബിക്കുന്നു ഓക്കെ താങ്ക് യൂ